ഹലോ
വർത്താനം
ഹലോ
കേക്കണില്ലേ
ഹലോ
ഹലോ കേക്കണില്ലേ
ആ ഇപ്പം കേക്കാ
ആ ആ എന്താർത്താനം
നല്ല വർത്താനം
ആ എന്താ പണി
നക്ക് ഒരു മിനിറ്റ് ഞാനത് സൗണ്ട് ഒന്ന് കൂട്ടി വക്കട്ടെ
ആ ആ
ഹലോ
എന്താ പണി കേക്കിണില്ലേ
ഒരു ചെറുതായിട്ട് ഇങ്ങനെ
അത് എന്തുകൊണ്ടാ കേക്കാതെ സൗണ്ട് കൂട്ടി വെക്കാൻ പറ്റിണി ഇല്ല
സൗണ്ട് ഫുള്ള് സൗണ്ട് അപ്പൊ ഞാൻ കൂട്ടി വെച്ചു എന്താ വർത്താനം ന്റെ പനി ഒ
അ ഇല്ല പനിച്ചന്നെയാണ് മരുന്ന് കൊടുത്ത് പനിച്ചന്നെയാണ് മരുന്ന് കൊടുത്ത് വിടണില്ല തലമേത്ത
അൻ്റേതില് സൗണ്ട് ഇല്ലേ
ആ എനക്ക് നല്ല സൗണ്ടില് കേക്കണ് ണ്ടല്ലോ
ഏ
എനിക്ക് നല്ല സൗണ്ടില് കേക്കണണ്ട്
ആ ഇത് ഫോണ് എവിടേലു തായ വെച്ചങ്ങാണ്ട് വർത്താനം പറയണ്
അല്ല ചെവിയിൽ വെച്ചിട്ട്ന്നെയ ഉണർത്തറുണ്ട്
ഉം
എനക്ക് നല്ല സൗണ്ട് ഉണ്ട് നിങ്ങള് പറയണതൊക്കെ കേക്കണണ്ട്
കൊറവില്ല
ഇല്ല തല തലമത്ത ചൂട് വിടണില്ല പനി വിടണില്ല കുഴഞ്ഞ് കടക്ക തന്നെയാണ് ഇപ്പൾ കഞ്ഞി മൂന്നാല് പ്രാവശ്യം കൊടുത്ത് ഗ്ലൂക്കോസ് പ പൊടി വെള്ളത്തി കലക്കാണ്ട് കൊടുത്ത് നല്ല കഫക്കട്ട് നല്ല ചുമയുണ്ട് മൂക്കൊന്ന് നല്ലോണം ഒലിച്ചിനുണ്ട്
ആ് അതിന്നന്നെ അവിടെ എടെലും കളിച്ചാ മതിന്നല്ലേ
ഉ കുറവല്ലെങ്കി ചൊവ്വാഴ്ച്ച ചൊവ്വാഴ്ച കൊണ്ട എല്ലാം പറഞ്ഞക്കണ്
പക്ഷെ അതോളം കു കുറവില്ല ഇങ്ങനെ വെക്കാൻ പറ്റുവോ
ഇല്ല ഇന്നും പനിച്ച തന്ന എണക്ക് നാളെ കൊണ്ട പോോണം
ഏ
ഇന്നും ഇങ്ങനെ തന്നെ പനിച്ചാണെങ്കി നാളെ കൊണ്ടു പോോണെന്ന്
ഉം ഇിച്ചന്നോപ്പം
ഇല്ല പോ നിക്കണ എത്തിട്ടില്ല പോ നിക്കണ അത് രണ്ട മണിയക്കെ ആവുമ്പോത്തിെ എത്തുമ്പ പറഞ്ഞ ആര ല്ല ഞാനും ഉള്ളും തന്നെ ഉള്ളൂ
ആഹ
എല്ലാരും ഇവിടെ അടുത്തൊരു കുടയിരിക്കൽുണ്ട്
അടുത്ത
കുടരിക്കല ഇണ്ട് അയിന് പോയ്ക്കാണ്
ആഹ
നൈഷു റെനു ഇമ്മ സാനു അനു എല്ലാരും പൊക്ക ഞൻട്ട കുട്ടിക്ക് പനിച്ചപ്പ പിന്നെ ഇോട് കൊറ പറഞ്ഞു പോര് പോര് പറഞ്ഞ ഞാൻ പോരുന്നില്ല പിെ
കരയ് നണ്ടോളും
കരയാണ് നിലത്ത കൂട നിലത്ത നോക്കൂല
ആഹ
ഇപ്പൊ ഉറങ്ങിക്കണ ഇപ്പ മരുന്നൊക്കെ കൊടുത്ത് ആവിഒക്കെ കുടിച്ച് കഞ്ഞിയും കുറച്ച് കൊടുത്ത്
നാളെ ദീപ ഡോക്ടറെ തന്നെ കാണിച്ചു നോക്കും ചോറന്ന് വെച്ചിട്ടില്ല ഞങ്ങള് പണയിലാണ് നല്ല പണില്ല
എന്താ കൂട്ടാന
ബീഫ് ഉണ്ട്
ആ
ബീഫ് തിളച്ചപ്പോൾ ദോശ മാവു ഉണ്ടായിരുന്നു ദോശ കൂട്ടി ചായ കുടിച്ചു
ആ ഉ എന്താ പണി
മുറ്റത്ത് കാട് വറ്റ മുറ്റം ക്ലീൻ ആാക്ക അ
മയണ്ടോ?
മഴല്ല. അതോണ്ടല്ലപ്പം
ഉം മഴക്കാറില്ലേ മൂ
ഇപ്പങ്ങനെ ഒരു മൂടല് വന്നു. ഉം കൊറച്ച് മട്ടല് ണ്ട്. ഒക്കെ കുത്തി ഇതാക്കണം. ഒരു സൈഡും കൂടി ഉണ്ട് നേരാക്കാന്.
ഉം
മുന്നും
എല്ലാരു
ആ സയിടും ഏഹ് ഒരാൾ അടിച്ചെരിത്തൊട്ക്കാ... മറ്റോൻ ടി വി കാണ് ണ്.
ഇപ്പച്ചിണ്ടോ?
ന്നട്ട്... ഇപ്പച്ചില്ല. അനക്കെന്താ ഫുഡ് ണ്ടാക്കിയേ?
ഞാൻ ചോറ് വച്ചക്കണ് പിന്നെ പലവാ കുന്നീന് അ വെച്ചക്കണ് ഇപ്പൊ കറിണ്ടാക്കാന് കുമ്പ മാങ്ങ കറിക്ക് അത് തീമേൽ രണ്ട് മണിയാമ്പോത്തനെ പോനിക്കണാറിഞ്ഞെ
ഉം
ചോറോ എത്തുംന്ന് പറഞ്ഞതാണ് രാവിലെ വിളിച്ചപ്പോ പിന്നെപ്പ വിളിച്ചപ്പ പ്പവിടുന്ന് പോന്നിക്ക്ണ് പറഞ്ഞ്
വിടണോ ഓഫാക്കാനോ ഞാന് ഓക്ക് ദോഷവേണച്ചേന്
രാവിലെ ചായക്ക് കടി ദോശക്കാറല്ലേ
ദോശേന അപ്പൊ ഞാൻ കുടിച്ചിട്ടില്ലേനി ഞാന് രാവിലെ അവലിണ്ടേനി അവ കൂട്ടി കുടിച്ച് പണിക്കറങ്ങത്തേന് പിന്നപ്പോ സാമ്പാറുംണ്ടേനി നിലത്ത്
ആഹ്
പിന്നെ തെറച്ചിക്കറി തിളച്ചപ്പോ പിന്നെ മാവ് അടുത്തന്നെ
ഉം
പണ്ടാക്കി ചുടേനി
ആഹ്
അപ്പൊ രണ്ടാമത് എല്ലാരും കുടിച്ച് ചൊറിഞ്ഞ് ആക്കം പോലെ തിന്ന്
കാടുവെട്ടല് എന്നിട്ട് കഴ്യാനായോ
ആഹ് ഇനി ഒരു സൈഡും കൂടിയൊള്ളു ആകെ കാടും പുല്ലും ഉം നല്ലോണം ഇണ്ട് നല്ലോണം ഇണ്ട് ഇങ്ങനെ ആയിട്ടില്ല ഇത് വെരെ ആ കാണാൻ നിൽക്കലില്ലയ്‌നൂ പക്ഷെ നല്ലോണം ആയി ഇനി ഈ സൈഡ് ഇപ്പൊറത്തേ സൈഡുണ്ട്
മഞ്ചക്കട്ട ഭാഗം ഈ സൈഡ് വാപ്പാന്റെ ക്കെ ഭാഗം
ഉം
അ
പിന്നെന്തൊ കറിയ ബീഫ് മാത്രം ഒള്ളൂ വേറെ ക്കറിയൊന്നും വെച്ചിട്ട് ട്ടില്ലേ
വേറെക്കറിയൊന്നും വെച്ചിട്ടില്ല
ഉം ഉ
ആ തരാ
കേക്കിനില്ലേ
കേൾക്ക്ണ്ട് പറഞ്ഞോ കുടിയിരിക്കലിന് ന്ന് കണ്ട കൊണ്ടോയത്
ക്കാണ്
ഉം
ആഹ ആഹ കുഴപ്പമില്ല ടൈലർ ആണ് മൂപ്പർ എല്ലാവർക്കും ഉണ്ട് ഇവിടെ അയലോക്കത്ത് ഇവിടെ എല്ലാ വീട്ടിലും ഉണ്ട്
അവിടെ അടുത്ത് തന്നെയാണോ
ആഹ് ഇവിടെരു വളവില്ലേ ആ കടല്ലേ
ആഹ
ആഹ ആ കടന്റെ അവിടുന്ന് അങ്ങട്ട് കൊറച്ചണ്ട് പോണം
ഉം
അവിടുന്ന് കുറച്ച് പോയാൽ അടുത്ത് തന്നെയാണ് അപ്പൊ ഇപ്പാക്ക് പണി അയിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ ചിലപ്പം ഇപ്പൊ കല്യാണത്തിന് പോകുമെന്ന് പറഞ്ക്ക്ണ് അല്ലെങ്കി ഇപ്പൊ വരും പറഞ് അതുകൊണ്ടാ കറി ഉണ്ടാക്കണത് അല്ലെങ്കി ഞാ ഞൻ പല വകയും കൂട്ടി ഞാൻ തിന്നും
എന്താ കറി
കറി കുമ്പളങ്ങ കറി വതക്കുമാങ്ങ ആഹ് തേങ്ങാരച്ചാണ്ട് അപ്പ അത് കുക്കർല് വിസിലടിപ് പിച്ചാൻ വെച്ചാണ്ട് ഞാന് കുളിച്ചിട്ടില്ലയ്നി നൈനൂന ഒറക് ക്യാണ്ട് ഒറക്കികഴിഞ് ഗ് നൈശുന് മാറ്റിക്കൊടുത്തു പോലും അങ്ങനെ പോയി അപ്പ ഞാൻ കുക്കറില് കുമ്പളങ്ങ തീം വെച്ചാണ്ട് പോയതേനി പിന്നെ കൊന്നപ്പോത്തിന് അത് തേങ്ങ അരച്ച് വെച്ചതുണ്ട് ഇനി ഇന്നലെ ക്കൊറച്ച് അപ്പം അതും പറന്നാണ്ട്ഞ്ഞി ത ആസ്യകണ് ഇപ്പോ ഞങ്ങക്ക് അട്ത്തെറക്കാണ്ട് അയ് കടറത്തി ഇപ്പൊ വരുവേന്ന് നോക്കട്ടെ അല്ലെങ്കി കൊറച്ച് നേരം കയ്ഞ്ഞിട്ട് ചോറ് കയ്ച്ചണം എല്ലാരും ഇപ്പ ചോറ് കയ്ച്ച് വരൂല്ലേ കുട്ടിക്ക് കഞ്ഞീം വെച്ചേക്ക്ണ് ചെറിയൊര കഞ്ഞി അത്ങ്ങനെ ഇത്തിരീച്ചേ ഇത്തിരീച്ചേ എടക്കെടക്ക് അര മണിക്കൂറ് കൂടുമ്പോ കൊടുക്കണ്ട് അല്ലാതെ ഒന്നും തിന്നണില്ല അത് അതും വേണ്ടാ കഞ്ഞീം വേണ്ടോ ഓക്ക് നീ ഇച്ചി നേരം എന്റെ തൊള്ല് കെടക്ക്ക
അയ്ന് നല്ലോണം കൂടുതലായി ആപ്പ അവടൊക്കത്തെല്ല അവട കൊണ്ടേയ്ക്കണെങ്കി ഇങ്ങനാവു ക്‌ളീനിംഗ് ആഹ് അത് വേണേതി ഇവിടെ ഒക്കെ കാണിച്ചാതിയായ്ന്ന്
പനിച്ചിനില്ലേനി ഇപ്പ രണ്ട് വട്ടം ബടെ കൊണ്ടോയപ്പളും പനിച്ചിട്ടില്ല പനില്ല കഫക്കെട്ടും ജലദോഷല്ലേ ഒള്ളു പനി ഇപ്പ ഇന്നലെ പെട്ടന്ന് പനിച്ചതല്ല അന്ന് പനിച്ച് പിന്നെ അതങ്ങന ആ മരുന്ന് പനി മരുന്ന് കൊടുത്തപ്പ മാറിം ചെയ്ത് പിന്നെ വയറലിന്റെ പനിയാണ് അപ്പം വയറ്ന് ഒരു ക്യാപ്സ്യൂൾ മാര്ക്കത്തൊര് ഗുളികണ്ട് അത് പൊട്ടിച്ചാണ്ട് തേൻല് കൊടുക്കണത് അത് കൊടുക്കാൻ പറഞ്ഞക്കാണ് രണ്ട്നേരം ഇന്നും രാത്രി ഇങ്ങനെ പനിച്ചന്നെണെന്ന്ണ്ടെങ്കി നാള കൊണ്ടൊയി നോക്കണം അല്ലെങ്കി കൊറവില്ലെങ്കി എക്സറെ എടുക്കാൻ പറഞ്ഞക്കാണ് മറ്റോനും പൻച്ച്ണ് ണ്ട് ഇപ്പൊ ഇന്ന് തപ്പം പിന്നെ ഓരൊരാ ക്ക് കിട്ടിയാ പിന്നെ ഏഹ്
പകർന്നതാ
അയ്ക്കാര ഓല് രണ്ടാളുഒപ്പല്ലേ കളിച്ചണുംതാക്കണതൊക്കെ
ഉം
ചെലപ്പ അങ്ങനെക്ക വല്ല്യ കൊഴപ്പില്ല എന്നാലും ഓരോ ചെലപ്പം ഒരു സാധനത്തിനും മാണ്ടിട്ടയ്ക്കാരം തല്ല് വല്ല്യ കച്ചറേന്നുല്ല്യ ചെ ചെൽപ്പം നല്ല സ്നേഹാണ് ഇന്ന്ണ്ട് കെട്ടിപിടിച്ച് ഉമ്മൊക്കെ കൊട്ക്ക്ണു രണ്ടാളും
വേറെന്താ പിന്നെ
വേറെന്ത്‌ എന്ത ഇന്നാ അയിക്കോട്ടെ. ആഹ്.